ഹലോ ആഹ് എന്തായി ചായക്കെ കുടിച്ചോ
ആഹ് കടി ഇണ്ടാക്കിക്കൊണ്ട് ഇക്കുണു എന്താ ഇങ്ങക്കിന്ന് കടി
ഞാന് പുട്ടാ ഇണ്ടാക്കിയേ പുട്ടും കറിയു മീൻങ്കറി ഇണ്ടായിനോ അല്ല കടല ആക്കീല്ല ഉം
ഏഹ് ഞാന് ഓ ട്ടടേണ് ഓട്ടട ചുട്ടോണ്ടിരിക്കാ ഉം
അതെങ്ങനാണ്ടാക്കല് തേങ്ങക്ക്
ആഹ് തേ ഇല്ലല്ല മുട്ട ഇടൂല തേങ്ങേം ഏഹ് തേങ്ങ ഇടലൊന്നും ഇല്ലാ അരിയും എന്താണ് വറ്റ് ഉണ്ടാവല്ലോ തലേന്ന് ചോറുണ്ടെങ്കി ഓട്ടട
ആഹ്
തെളപ്പിച്ച് ഊറ്റാൻ ഒന്നിനും നിക്കണ്ടല്ലേ എന്നാ പിന്നെ കൊറേ ചോറ് വാണല്ലോ ഇതീക്ക് എന്നാലേ മയണ്ടാകൊള്ളൂ അപ്പ പിന്നേ ഇതീക്ക് ആ അങ്ങനെ ഇണ്ടാണാന്നാ നോക്കല് ഇന്നിപ്പ ഞാൻ തേങ്ങ കൂട്ടി ഒന്ന് നന്നായിക്കോട്ടെ വിചാരിച്ചാണ്ട്
ആഹ് ആഹ് നല്ലണം പൊള്ളി ങ്ങാ ആരെടുത്ത് വരൂലേ
ആഹ് ഇന്ന് നല്ല ഉസാറായിണ്ട് ഇനി തേങ്ങ കൂട്ടിയിട്ടാണോ എന്താന്നറിയില്ല
ഒരു മുട്ടേം കൂടി ഇട്ട് നോക്കാണ്ടി മിക്സിലിട്ട് അടിക്കുമ്പോ
ഇന്ന് പുഷാറായിക്ക്ണ് ഞമ്മള് പിന്നേ അങ്ങനെ ശെരിയായിട്ടില്ലെങ്കിലാണ് നമ്മുക്ക് വേറെ നോക്കാ
ഞാൻ ചെയ്യല് അങ്ങനാ മുട്ടയു തേങ്ങയു മുട്ടയു തേങ്ങയു പിന്നെ കൊറച്ച് ചോറും അരിയും കൂടിയൊ അല്ലെങ്കി പത്തിരിപ്പൊടി എടുക്കും ആഹ് ആഹ് നല്ല ടേസ്റ്റ് ണ്ടാവും ഞാനീ ന്നാ എന്താണ് ഈ പത്തിരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടി എടു ക്കും വേഗം ആവാണ്ടീട്ട് പത്തിരിപ്പൊടി എടുക്കും
എങ്ങനെ പത്തിരിപ്പൊടി ഇട്ടാല് ഏഹ് കൊറ ച്ച് പത്തിരിപ്പൊടി ഈ അരി കൂടെ വെറും പ ത്തിരിപൊടീമ്മേ ഇണ്ടാക്കൻ കഴില്ലല്ലോ
അരി വെള്ളത്തിലിട്ടില്ലെങ്കില് ഞാൻ പത്തിരിപ്പൊടി എടുക്കു
ഏഹ് പൊടി കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുവോ ഞങ്ങൾ ഇതു പകുതി അരി ഏഹ് അരി വെള്ളത്തിലിട്ട് അനെ നോക്കിട്ടുള്ളൂ
ആഹ് വെള്ളത്തിലിടാൻ മറന്നു പോയാല് പത്തിരിപ്പൊടി എടുത്തിട്ട് അത് അമ്മള് മ് ദോശയൊക്കെ ഇതാക്കാൻ വേണ്ടിട്ട് ഇതാക്കൂലേ വെള്ളം പാർന്നിട്ട് ചെറീയ നേരിയ ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് മിക്സ് ആക്കും. എന്നിട്ട് അതിലേക്ക് തേങ്ങയും ചോറും ഇട്ടിട്ട്
ഇങ്ങള് ഈ സാധാരണ അരച്ച് കാണ്ട് പിന്നെ വെ എന്ത് വെള്ളാ പാരല് ചുടുവെള്ള പാരല് അതോ
നമ്മളത് ചെ ചെറീയ ചൂടുവെള്ളത്തില് ഞാൻ അത് കലക്കൂ പൊടി കൽക്കൂ. എന്നിട്ട് തേ ആ അതിലേക്ക് തേങ്ങയും ഒരു മുട്ടയും പിന്നെ കുറച്ച് ചോറും അതും ഇട്ത്തിട്ട് നല്ലണം മിക്സ് ആക്കിയിട്ട് ഞാന് മിക്സിയിലിട്ടിട്ട് പിന്നെ അടിക്കും. നല്ലണം അടിച് ചേര്ണതായിട്ട് എന്നിട്ട് ചുട്ടോക്കെണ്ടി. അങ്ങനെ
ആഹ്, ഇഞ്ഞി ചെയ്തോക്കണം. ഞങ്ങള് സാധാരണ പോ റ്റു വാക്കിള്ളന്നാണ് ഓട്ടടമ്മക്ക് നോക്കല്.
ആഹ് ആഹ് അത് ശരി ആ ചോറുണ്ടെങ്കില് ആ ചോറ് മാണം കൊർച്ച്
ആഹ് ചോറ് മാണം. ചോറ് വാണല്ലോ തീക്ക് ഷെര്ക്ക് ആഹ് ആ ഞങ്ങള് രണ്ട് കപ്പ് ഇതീക്ക് കടലക്കറിണ്ട്. ഇന്നലെ തേങ്ങര് ച്ചെച്ചിനു, തേങ്ങരച്ചാൽ ചെലപ്പോ ഞങ്ങൾക്ക് പിറ്റേന്നക്ക ക്കുണ്ടാവും കറി.
ആഹ് ആഹ് ആഹ്
തേങ്ങരച്ചുമ്പോ കൊറച്ചും കൂടി ണ്ടാവല്ലോ കറി. അത് ഞങ്ങള ഇന്റെ മൂത്തച്ഛൻ ഏഴ് മണി ഏഴര്ക്ക് പോകും. അപ്പോ പിന്നെ ചെലപ്പോ ഞങ്ങള് രണ്ടീസ് പിന്നെ രാവിലെ തന്നെ ഒക്കെ പാടാവണ്ടെ വിചാരിച്ച് ചെലപ്പൊ രണ്ടീസത്തിന് കറി ആക്കും ചെയ്യും.
ആഹ്, ഏ ചോറൊക്കെ നേരത്തെ ആവോ?
ഇല്ലല്ല ചോറ് ഞങ്ങള് കുട് കുട്ടിയളെ ഉസ്കൂൾക്ക് പറഞ്ഞയച്ച്ട്ട് ഒമ്പതെ അയ്മ്പീന ബസ് അരാ. പത്തുമണിക്ക് ഞങ്ങള് പിന്നെ രണ്ടാമത് അ തീയുട്ടോള്ളു. ഇങ്ങളെങ്ങനെ ഗ്യാസ്മലാ അതാ അടുപ്പത്തണ്ടാക്കല്? ഏഹ് ആരുല്ലല്ല ല്ലേ, അൻക്ക്ടാന് ല്ലള്ളൂ ആഹ്, കാക്ക എപ്പളാ പണിക്കോവല്?
ക്കാ കുറച്ച് കഴിയും. ഒരമ്പതരൊക്കെ ആവും. ഉം ഉം പിന്നെ നിന്റെ ചെറുത് എത്രലേനു?
ചെറുത് രണ്ടയസ്സ് ആയിട്ടൊള്ളേ.
എത്രേല്?
രണ്ട് വയസ്സ് ആയിട്ടുള്ളൂ. പെൺ കുട്ടിക്ക്, ആഹ് ചെർ രണ്ടുട്ടിയള് ഒള്ളേ, ചെറ്തിന് രണ്ടയസ്സ് ആയിട്ടുള്ളൂ. ആഹ് രണ്ടു വയസ്സ് ആണ്ട് ആയിട്ടുള്ളൂ. എണീറ്റ്ക്ക്ണ് മൂത്തച്ചിന്റെടുത്ത്ണ്ട്. റ്റങ്ങള് രണ്ടാളും ആ ഇന്ന് ഞാൻ കടിണ്ടാക്കും. അപ്പൊ ഓള് കറിണ്ടാള് ഏ. നാളെ ഓള് കറിണ്ടാക്കും. അപ്പ ഞാൻ കറിണ്ടാള് അങ്ങനെ അങ്ങനെ മാറി മാറി അപ്പോ രണ്ടാക്കും ആയല്ലോ. ഉം അത്ങ്ങനെ എടക്ക് ആഹ്, അട്ക്കള പണി ഞാന് ഇന്റെ എളച്ചിം മൂത്തച്ചിയൊക്കെണ്ടായിനു എളച്ചിപ്പ വേറെ പോയിട്ടുള്ളൂ. ആറു മാസായി അന്ന് ഞങ്ങള് ഒരാള് അട്പ്പ ത്ത്, ഒരാള് തിരുമ്പാ നിക്കും. ഒരാള് അടിച്ചേരി തോത്താനും നിക്
ആഹ് ആഹ്
അങ്ങനെ കാട്ടീനെ, അപ്പൊ എന്ത് എയ്യും. ഇന്നട്ചേരി ആഹ് ഇന്ന് അട്ച്ചേരി തോത്തിയാള് നാളെ തിരുമ്പാനെറങ്ങും. പിന്നെ ഓല് അട്ക്കളീക്ക് അങ്ങനെ മൂന്ന് മൂന്ന്‌ വേറെ വേറെ പണിട്ക്കാന് അന്നെ ഷിഫ്റ്റയ്ത് ഷിഫ്റ്റയ്ത് പോലെനി.
ആഹ് ആഹ് അതെ. ഇമ്മ ഇമ്മ അവ്ടല്ലേ?
ഇമ്മ ഇപ്പ എളച്ചിന്റെട്ത്താണേ.
ആഹ് ആഹ് അത് ശരി കുറേസം നിക്കുയ്ക്കും.
ഇമ്മയ് എളച്ചിന്റെ അടുത്ത, എളച്ചിപ്പം തൊണ്ണൂറയിഞ്ഞ് വന്നിട്ടൂള്ളേ.
ആഹ് ആഹ് അത് ശരി.
തൊണ്ണൂറു കഴിഞ് വന്നിട്ടുള്ളൂ. ഓള്പ്പൊ ഉസ്കൂള് തൊറക്ക്ണീന്റെ തലേന്നാണ് തൊണ്ണൂറ് കഴിഞ് വന്നത്. ഓളെ വല്യുട്ടി സ്കൂൾക് പോവ്ണ്ടേ. യു കെ ജി ആണ്. അപ്പോ ഏഹ് തൊണ്ണൂറ് ഇതഴിഞ്ഞിട്ടില്ല അമ്പത്തഞ്ചിസായിട്ടൊള്ളു അന്നക്കക്ക് അപ്പൊ പിന്നെ സ്കൂള് പോവണ്ടല്ലോ മദ്രസ് പിന്നെ ഏതായാലും രണ്ടു മാസത്തിനോള് അവിടെ ചേർത്തിണ്. അപ്പൊഞ്ഞ് സ്കൂള് തുറക്കുമ്പോ പോരങ്ങനെ എമ്പത്തഞ്ചാ അഞ്ചിസെത്തെ കമ്മിയൊള്ളു. അങ്ങനെ വന്നിരുന്നു അപ്പൊ അവളെ കുട്ടിണ്ടാവുമ്പേ
ആഹ് ആഹ് ഞങ്ങള് ആഹ് ആഹ് ഞങ്ങളങ്ങനെനു പിഞ്ഞം പിഞ്ഞാ ജസ്റ്റന്റെ ഭാര്യൊക്കെണ്ടല്ലോ അപ്പമ്മള് ഹ്മ്മ് ഇവിടെക്കെ താമസക്കുന്നതിന്റെ മുമ്പങ്ങനെനു ഓരോരുത്തരോരോരെ പണിയെടുക്കും. ചെന്നാ വേം കയ്യല്ലോ പിന്നെ തോട്ണ്ടട്ത്ത് മ്മ് പിന്നെ അലക്കാൻ വേണ്ടിട്ട് ഞങ്ങളാ തോ ആഹ്
ആഹ് ആഹ്
ക്കാൻ വേണ്ടിയിട്ട് തോട്ട്ക്കോവും എല്ലരോടിയും പോവും പിന്നെ നല്ല രസ ഇപ്പായ്നോ പക്ഷെങ്കി പിന്നെ മാറി വെക്കുന്നേരാണല്ലോ ആ ഒരു സുഖം പിന്നെ കി ട്ടില്ലാ. ആഹ് അതന്നെ
ആരെയും പിന്നെ വർത്താനം പറയാനൊന്നുല്ല. വാർത്താനംപറയാനൊന്നിനും ആളില്ലല്ലോ
ഹ്മ്മ് ആളില്ല. അതാവുമ്പോ എല്ലരൂടി ആവുമ്പോ നല്ല രസായെനു കൂട്ടത്തില് മ്മ് ഒരാൾ പി ചായക്കെആക്കിയാണെങ്കില് ഒരാളിപ്പറത്ത് മുറ്റട്ച്ചേരും. പിന്നെ അമ്മ് ഹ്മ്മ് എന്താണ് ഉച്ചക്കൊരു ഭക്ഷണാക്കുന്നേരം വേറെന്തെങ്കിലും പണി ഇ ണ്ടാവും തുടക്കേ ഇതാക്കെ അതൊക്കെ അടിക്കേം തോടിക്കേം ഒക്കെ ചെയ്യും പിന്നെ എല്ലാരും കൂടി എല്ലാംകൂടി കഴിച്ച് പിന്നെ ഞങ്ങളൊരു പോക്കാ എല്ലാരൂടിയും തോട്ടിലേക്ക്
ആഹ് തോട്ട്കങ്ങനെ പോവൂലേ. ഇപ്പ തോട്ടില് വള്ളണ്ടോ ഇന്നട്ട്
ഇപ്പൊ ഞമ്മള് അവിടിന്നിങ്ങോട്ട് മാറിയല്ലോ വേറെ സ്ഥലത്ത്ക്ക് മാറിയല്ലോ അവിടെ ആഹ് അവിടെള്ള മെ നല്ലണ്ണം വെള്ളം വെള്ളം നല്ലോണ്ണം കേറും ഈ സമയൊക്കെ ആവുമ്പോ ആഹ് റോഡ് വരെ റോഡ് വരെ റോഡിന്റെ അപ്പർത്ത്ക്കും ഒരു ഒഴിഞ്ഞ പറമ്പ്ണ്ട് ആ പറമ്പൊക്കെ ഈ റോഡിന്റെ നേരെ ഇങ്ങോട്ടാ
ആ നല്ല മഴയ്താല് ലെ പാടകുമ്പോ പിന്നെ വേം വള്ളണ്ടല്ലോ ഒറവൊട്ടാനൊക്കെ
നല്ലരു ഇതായിനു. ഇന്നട്ട് വാഴതട വെട്ടീട്ട് ഞങ്ങള് ഇൻക്ക് നീന്താറീല്ലേനു ഇന്നട്ട് പിന്നെ പഠിപ്പിച്ചരാൻ വാണ്ടീട്ട് നോക്കീനോരീസം ഞാൻ ഒൽച്ചോയി ഒൽച്ചോയി ഒൽച്ചോയി കൊറേ, ആഹ് കൊറേ പൊഴപോലെ ആവും വെള്ളങ്ങോട്ട്‌കേറീട്ട്, അങ്ങനെ നേര പൊഴപോലെയാവും വെള്ളങ്ങോട്ട് കേറി ഞാനോ ഒൽച്ച് കൊറച്ചങ്ങോട്ടേക്ക് പോയപ്പം നാത്തും വന്നങ്ങാനും ഓള് ഒകൊക്കെ നല്ലൊണം നീന്തറിയാം. അപ്പോള് വന്നാ പുടിച്ചേ ഞാനൊരു വള്ളിമ്മ പുടിച്ചു തൂങ്ങിന്ന്
അങ്ങനെ ഇന്നട്ട് ഇങ്ങള ഇങ്ങളെ വീടിന്റെ അട് ത്തൊന്നും ഒന്നുണ്ടാവൂല്ലലെ. ഇന്ക്കും നീന്താനറീല്ല
ഇവിടെ മ്മ് ഇവിടെ അട്ത്തൊന്നുല്ല കുറച്ചങ്ങ് പോണം പൊഴണ്ട്
അല്ലേയ് ഇങ്ങളെ വീടിന്റട്ത്ത് ഇങ്ങളെ വീടിന്റെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങളെ പെരല്ലേ കെട്ടിച്ചിനന് മുമ്പ്
ആഹ് ആഹ് ആഹ് ഇല്ലല്ല ഇല്ല ആഹ് അതോണ്ടാ നീന്താൻ പഠിക്കാണ്ടായ് പോയത്.
ആഹ് അതാണ്. ഞാനിവടെ ഇന്റെ വീടിന്റവിടെ തോടൊക്കണ്ട് ചെറിയ തോട്. പക്ഷെ കോറിയൊക്കെണ്ട് കൊറീക്കൊക്കെ പോയീന് പക്ഷേ ഇച്ച് പേടിയാർന്നു നീന്താന്. അങ്ങന പഠിപ്പിച്ചരാൻ ഇന്റെ ഇമ്മാക്കു അറീല, അപ്പൊ പിന്നെ പഠിപ്പിച്ചരാഞ്ഞൊരാളില്ലല്ലോ ഹ്മ്മ് ആദ്യം ആഹ് ആഹ് അങ്ങനെ പോയീക്കും ഇതീക്കൊക്കെ എറങ്ങിയാല്. പഷേ ഒലിവ് ഇണ്ടായാ പിന്നെ ഏത് നീന്താനെയ്‌ നമ്മൾക്കതു കഴൂല ഒലിവുണ്ടായാ
മലവെള്ളം പുഴയിലൊക്കെ ആവുമ്പോ മലവെള്ളം വരുന്നേരയ് പേടിയാണ് മഴത്തൊക്കെ പോയി കഴിഞ്ഞാല്
എപ്പളാ പൊട്ട്ണെ അറിയാൻ ‌ പറ്റൂലല്ലോ പൊട്ടിയ അമ്മള് അറിയില്ലണ്ട് ഞങ്ങള് പൊഴേക്ക് പോലെന്നെല്ല കാരണം പൊഴന്റെ അവിട്ന്നൊട്ട്. കേറണെങ്കി കൊറച്ച് സ്റ്റെപ്പുണ്ടോയി പൊഴട് കഴിഞ്ഞാണ്ട് ഞങ്ങളെ തൊടൂക്കട് കേറാണോട്ത്ത് കൊറച്ചൊന്നു അല്ല പത്തി ഇരുപത് സ്റ്റെപ്പ്ണ്ട് വല്യ വല്യ സ്റ്റെപ്പളാ.
ആ ആഹ്
ആ സ്റ്റെപ്പൊക്കെട് കേറുമ്പോത്ത്ന് ഞമ്മള് കൊയങ്ങും ആ വേനൽത്തെ ലാസ്റ്റ് വെള്ളം കൊറവാകുമ്പളൊക്കെ ഞങ്ങള് പോവല്.
ആഹ് ആഹ്
ഞങ്ങള് എല്ലാരും കൂടി എല്ലാ പണിം കഴിച്ച്കണ്ട് പോവലേനി മൂത്തച്ഛിം ഞങ്ങളെ ഒക്കണ്ട്. ഇവടെ താക്ക്ണ് പറയുമ്പ കുട്ട്യൾക്കൊന്നും നീന്താൻ അറിയില്ല കാരണം പൊഴേക്ക് പോവലില്ല. പോയാല് വെള്ളത്തിലൊക്കെ കുളിച്ചാ കറുക്കും ചെയ്യും കുട്ട്യളെ പ്രായം ഇപ്പതല്ലെ.
ഉം ശരിക്കും ഇപ്പഴൊക്കെ നല്ലോണം മഴ കൊള്ളിയും പിന്നെ. പൊഴേലു ഒക്കെ കുളിക്കാൻ പോയൊക്കെ ചെയ്താൽ മക്കക്ക് എനർജി കൂടി അല്ലെ എങ്ങനെ പറയാ ആരോഗ്യോ ഉം ആരോഗ്യം ഇണ്ടാവാണല്ലോ ചെയ്യ
ചെലക ആരോഗ്യ ഒക്കെ ഇണ്ടാവും പക്ഷെ അയിന് ഒന്നാമത് എന്താ കൊണ്ടാവാൻ ഒരാള് വാണ്ടേ? ഇച്ച് നീന്താ അറീല്ല മൂത്തച്ചിക്ക് മൂത്തച്ചിക്ക് നീന്താൻ അറീല്ല. ആ ഹാ ഒരട്തി ഒരീ പോയാ പിന്നെ എന്ന് പോണ്ടിരെ അതൊക്കെയ്കാരം.
അവിടെ മക്കളൊക്കെ പോവോന്ന് ട്ട് ഞാൻ പറയലാ ശ്രദ്ധിക്കണേ മലവെള്ളം വന്നിക്കാണെങ്കിലൊക്കെ പെട്ടു പോവും.
ആഹ് ഇങ്ങളെ മകന്‌ നിനാത്ൻ വയ്ക്കുവോ
ആഹ് ഓന് മോന് പോ മൂത്തോന്ണ്ട് ഓന് പോവും ന്ന്ട്ട് ഞാൻ പറയലാ ന്ന്ട്ട് പേടിയാ പോവൊക്കെയാണെങ്കില്
ഉം ഉം
ന്ന്ട്ട് പറയാ ഒക്കെ ശ്രദ്ധിക്കുമ്മാ ന്നറിയും
ആഹ് പക്ഷെ എത്ര ശ്രദ്ധിച്ചാലേ നമ്മളെ പുട്ച്ചാൻ കിട്ടൂല ആ ആഹ് ഇവടെ മക്കളിപ്പോ ആ എട്ട് വയസ്സ് ഒമ്പത് വയസ്സായ കുട്ട്യളാണ്. അത്ര വലുതായിട്ടുല്ല ഒഴിഞ് വിടാന് ഓലെന്നെ ആയിട്ടില്ല
ആഹ് അത്ര അത്രള്ള മക്കളാ തോനിം പോവാ
ആഹ് അയ്ന് ഇവിട്ത്തെ മക്കളെ ചങ്ങായിമാര് അങ്ങനെ പോവലൊന്നുല്ല ഒന്നാമത് പ്പട്ത്ത്ള്ളേന് ഞമ്മക്ക് അത്രക്ക് വീര്യണ്ടാവൂല പിന്നെ പോയി ശീലാവണം ശീലായ ഓൽക്കത് രസായ പിന്നെ എന്നും നീന്തോലൊക്കെ പഠിഞ്ഞ പിന്നെ ഓൽക്ക് എപ്പളും പോണ്ട്യരും അയിന് നീന്തലറിയത്തോണ്ട് പിന്നെ അയ്മക്
രാണ് അട്ത്ത്ണ്ടായിനെങ്കില് മക്കള് പോവേനു
ഞങ്ങളെ അട്ത്ത്ന്നെയാണ്. പക്ഷെ അയിക്കണ്ട് കൊണ്ടോയി ശീല അട്ത്ത് ഞങ്ങളെ തൊടു കഴിഞ്ഞാ പോഴയാണ്. ഒരിക്ക വെള്ളം കയറി വന്ന് ഞങ്ങളെ തൊടൂക്ക് എത്തിന്നു.
ആഹ്
ഇവടെ അത്യാവശ്യം സ്ഥലണ്ട് ഞങ്ങളെ പെര കഴിഞ്ഞാണ്ട്. പോലെവരെ അതെന്നെ പറഞ്ഞെ പോവൂല അത് ശീലല്ലാ പറയാ ശീല ആയാ പിന്നെ മാണെങ്കി എപ്പളും പോവും ഞങ്ങളെന്നെ പോവാത്തെ എന്താ ഭയങ്കര സ്റ്റെപ്പ്ണ്ടേ തിര്മ്പാനും പോവാനും പിന്നെ വെർതെ ഒന്ന് കാണാൻ പോവാൻ മൊതലാവൂല ആ സ്റ്റെപ്പ് ആലോചിട്ട ഒന്നാമത്. ഈ തുണിയള് നനഞ്ഞാൽ നല്ല കനെയ്ക്കാരല്ലോ. അത് ഏറ്റാൻ ഒന്നും കയ്യൂല അമ്മക്ക് ആ സ്റ്റെപ്പ്മെ വലിയ സ്റ്റെപ്പ് സ്റ്റെപ്പളാണ്. ഏഹ് മറ്റേ കാരിങ്കലോണ്ട് പട്ത്ത വീതിക്ക് വീതിക്ക് കൊറേണ്ട് സ്റ്റെപ്പ്. ചെലോൽക്ക് പൊഴാ അറിയുമ്പ എന്തോന്നുവാ ആഹ് ആഹ് അയ്കോട്ടെട്ടോ ശരി ആഹ് ശരി ശരി ന്ന